എന്താണ്ട് നാല് മണിക്ക് എന്താ കഴിച്ച്
ആ ഉം നാല് മണിക്ക് എന്തുവാ ആ ചായ ഉണ്ടാക്കി പിന്നെ കൊറച്ചു കടി പൊറത്തൂന്ന് മേടിച്ചാര്ന്ന് അത് വെച്ചിട്ട് എല്ലാരും കഴിച്ച് വീ വീട്ടിൽണ്ടാക്കാൻ ഇവിടുത്തെ പിള്ളേർക്കൊന്നും നമ്മളാരും ഒണ്ടാക്കിയാൽ ഇഷ്ടവല്ല
ഓ ഒണ്ടാകാനൊക്കെ അറിയോ
ഏ ഒണ്ടാക്കാൻ അറിയാവോന്ന് ചോയിച്ചാ കടിയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ അറിയതൊന്നില്ല പിന്നെ ചെറുതായിട്ട് എന്തേലു ഒക്കെ ഒണ്ടാക്കും
ഓ പിന്നെ ഉച്ചക്ക് എന്തുവാര്ന്ന്
ഉച്ചക്ക് ചോറും സാമ്പാറും ഒക്കെ വെച്ചിരുന്നു ഇവിടത്തെ പിള്ളേർക്കാണെങ്കിൽ സ് സാമ്പർ വെല് ഇഷ് ട്ട അപ്പോ അത് കാർണ് ഡെയിലി അങ്ങ് സാമ്പാർ വേണം നിർബന്ധ ഒരാളുണ്ട് ഡെയിലി സാമ്പാർ മാ ത്രെ ഒരാളുണ്ട് ഡെയിലി സാമ്പാർ മാത്രെ തിന്നു ആ മഴ കൊഴപ്പൊന്നുവില്ല
ഓ ഇവിടാണെ ഈ മൂടിക്കെട്ടി നിക്ക്ന്ന്
ഏ
അവിടെ ആ ഈ കൊതുക്കെ ഒണ്ടോ ഇവിടെ ഭയങ്കര കൊതുകാന്നെ,
അതിപ്പോ മഴയൊക്കെയല്ലേ അതുകൊണ്ട് വെള്ളോക്കെ അവിടെ ക്കെ ഇങ്ങനെ കെട്ടി കെടന്ന് കൊതു ഒക്കെ പെരുകും
ആ ഭയ്ങ്കര കൊതു ഒരു രക്ഷയില്ല ഇപ്പൊ മറ്റേ ഗുഡ് നൈറ്റ്ക്കെ വാങ്ങിചെച്ചാ അതി എത്ര കൊതുകളാന്നറിയോ
ഏഹ് ഗുഡ് നൈറ്റ് ഒക്കെ അങ് ഉപയോഗിക്കാൻ പറ്റോ അപ്പം അതിനി ഇങ്ങനെ ശ്വസിക്കുന്നതൊക്കെ രോഗം വെരു
ഓ അത് അങ്ങനുള്ള അസുഖ ഉള്ള ആൾക്കാർക്ക് ക്കല്ലേത് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അല്ലാതെ നമ്മള്‌ ഈ ഒരു കടേല് ഒരു സാധനം ഉണ്ടെങ്കില് വേപ്പെല അരച്ചിട്ട് അഗർബത്തി ഉണ്ടാക്കുന്നേ വേപ്പല്ല അരച്ചിട്ട് അകർബത്തി ആഹ് അത്ത് അത് പോയി കത്തിച്ച് വചിട്ട കൊത് കൊക്കെ റെഡ് ബുൾക്കേസി വിങ്സ് കുടിച്ച ണക്ക്വ വന്നത്
എന്ത് കുടിച്ച്
മറ്റേ പരസ്യത്തി കാണിക്കൂല്ലേ റെഡ് ബുൾ ഗി സ് യു വിങ്സ്
ആ ഇപ്പ എന്തോ ഇപ്പ എന്തോ രോഗങ്ങളൊക്കെ അവിടെ ഇവിടെയും പകർന്ന് കിടക്കാന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എന്ത ശില്പയോ
സിഗല്ല ല്ലോള ആ ആ വൈറസ് കൊറേയുണ്ട്
അതന്നെ ശിഗല്ല അതന്നെ ഇ പ്പൊ എന്തോ കോഴിക്കോടോ ആ ആറ്റിങ്കല് ട്ട് ദിവാൻഡ്രം സൈഡ് വർക്കല ഇവിടെയൊക്കെ ആ ശിഖല്ലാന്ന് പറയുന്ന രോഗം ഭയങ്കര പിടിവെട്ട് കിടക്കാ എന്നൊക്കെ പറിം പിന്നെ കൊ ആ കോഴി കോടങ്ങാണ്ട് തന്നെ കൊഴു ക്കോട് ആ കോഴിക്കോട് തന്നെ എങ്ങാണ്ട് തന്നെ എന്തുവാ നിപ്പയും ചിലർക്കൊക്കെ ഉണ്ടെന്ന് പറഞ് സ്ഥിരീകരിച്ചിട്ടുണ്ടന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്ന്
ഓഹോ ഈ നിപ്പയൊക്കെ എന്ത് എനിക്കറിയത്തില്ല ഈ നിപ്പയൊക്കെ എന്ന് വെച്ചാ ആ വച്ചാലിന്റെ ആ കടീലുള്ള ഫ്രൂട്ടസ് ഒക്കെ കഴിക്കുമ്പഴാണ് ഈ നിപ്പ വരുന്നെ
അല്ല നിപ്പയൊക്കെ വന്ന കഴിഞ്ഞാല് വന്ന കഴിഞ്ഞ പിന്നെ അങ്ങ് പടരും ഒരു മനുഷനും ന്നാ മതിയല്ലോ ആളുടെ പനി ചിലപ്പോ ഇങ്ങനെ ആളുടെ അടു ത്തൂടെ പോയാൽ ചിലപ്പോൾ പകരും അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ള് വായൂ കൂടെല്ലേ പകരു ന്നത്
ആഹ് ശികല്ല ഒക്കെ വരുന്നവര് ചോര തുപ്പിച്ചാവൂ എന്നാ പറയുന്നെ വസ്തു കി ചെന്തോ മറ്റേ മസ്തിഷ്കജ്വരവും അങ്ങനെ എന്തോ ഒക്കെ ഒന്ന് മരിക്കും എന്നാ പറയുന്നേ നമ്മുടെ ഇവിടെ എന്തായാലും ഇതില്ലേ ഇത് കൂടുതലും തിരുവനന്തപുരം ആ സൈഡ് ഒക്കെയാണ് തിരുവനന്തപുരത്ത് ആദ്യം വന്നേന്നാ പറയുന്നെ ആഹ് കോട്ടയത്ത് ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നു
കോട്ടയത്തും ഉണ്ടോ
ആഹ് കോട്ടയത്ത് ഒരാൾക്ക് ശിഖല്ല സ്ഥിരീകരിച്ചന്ന് എന്ത് ഈ കുടിവെള്ള ആണ് ഏറ്റവും വലിയ പ്രശ് കാരണം ഇ
ഇപ്പൊ പിന്നെ മഴയ ഒക്കെ ആയത് കൊണ്ട് എല്ലായിടത്തും അങ്ങ് മഴയൊക്കെ ആയത് കൊണ്ട് എല്ലാ ട ത്തു അങ്ങ് വെള്ളത്തിന്റെ ഇപ്പൊ വെള്ളമൊക്കെ അധികം കാണുവല്ലോ
വെള്ളം അധികം കാണുന്നതല്ല ശുദ്ധീകരിക്കുന്നില്ലല്ലോ മഴ പെയ്യുന്ന വെള്ളം
ഉം പിന്നെ ചെലടത് മറ്റേ അല്ല ഈ ട്രിവാൻ പ്പം ഉം ഈ വർക്കല ആ സൈഡാെക്കെ പൈപ്പ്ലൈൻലെ വെള്ളാണേ എല്ലാര്ടെയും വീട്ടില് കെണറില്ല അപ്പ എല്ലാരു ഒക്കെ എടുക്കുന്നത് മറ്റേ പൈപ്പ് ലൈൻ വെളളാണ് അ താണ് ഇങ്ങനെ അതൊക്കെ എങ്ങനെ ആവുംന്നൊ കൊണ്ട് കൊടുക്കുന്നേന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ
അതെ അവിടൊക്കെ പനിയൊക്കെണ്ടാെ ഡെങ്കു ഒക്കെ
പനിയൊന്നും ഇവിടൊന്നും ആർക്കുല്ല
ഡെങ്കു ഒന്നും ബട്ന്ന്ല്ല ഡെങ്കു
ഇല്ല ഇവിടൊന്നും ആർക്കും പനിയോ ഒരു സാധനോ ഇല്ല അവിടെണ്ടാ
ആ ഇവടെ ഇവിടെ രണ്ടു ഞങ്ങളുടെ മുകള്ത്തെ വീട്ടുകാർക്കൊക്കെ ഡെങ്കുവായ്ര്ന്ന്
ഏ പിന്നെ മക്കളൊക്കെ എന്താ പഠിക്കുന്നെ
അയ്യോ ഞാൻ കല്യാണം കഴിച്ചെ അല്ല
ആണോ
ആ ഇയാള് കല്യാണം കഴിച്ചാന്നാേ
ഓ എനിക്ക് മൂന്ന് മക്കള് ഒണ്ട്
ഓ ആ അവരിപ്പോ എവിടാ ട്യൂഷന് പോയ
അല്ല ഒരാളൊര് ചെറ്താണ് ഒരാള് വല്യ എഞ്ചിനീയറിങ്ങിന് പഠിക്ക ഒരാൾ ഇപ്പോ ഏവിയേഷന് ഫസ് റ്റിയറ് കഴിഞ്ഞ്
ആ ഓ ഓ
മൂത്ത ആൾക്കിപ്പോ എന്തുവാ അവക്കെന്തോ ഇന്റേൺഷിപ്പാെക്കെ ആയിട്ട് ഇപ്പോ എന്തോ ഇതിനൊക്കെ വലിയൊരു ലാപ്ടോപ്പാെക്കെ വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പ മേടിച്ച് കൊട്ത്തതേ ഒള്ളു എളെയ ആൾക്ക അപ്പൊ അതുകൊണ്ടൊക്കെ കാറച്ച് വാശിയായിട്ടൊക്കെ ഇരിക്കാണ് മൂശാട്ട പിടിച്ചിരിക്കയാണ് അവ ക്കൊന്നും മേടി
അത് സ്വാഭാവികമാണല്ലോ മൂത്താെരാൾക്ക് വാങ്ങുമ്പ എളയാള് കൊറച്ച് ശണ്ട പിടിക്കു ആൾക്കൊന്നും കിട്ടിയില്ലാന്ന് പറഞ്ഞോണ്ട്
ഇല്ല ഇല്ല ഇപ്പൊ ഇവൾടെ കൂടെ എന്തോ ഒരു ലാപ്പിന് എന്തോ ഫ്രീ ആയിട്ട് വാച്ചൊക്കെ കിട്ടിയപ്പോ അവക്ക് കൊടുത്തു ഒരു ഹെഡ്സെറ്റും എടുത്ത് കൊടുത്ത് ഇനി അവക്ക് കൊറച്ചൂടെ പൈസൊക്കെ ആയിക്കഴിയുമ്പ ഒരു ഫോണ്
ആ ആ
എളയ ആ കൊച്ച് ട്യൂഷന് പോയേക്കാണ് ഇനിയിപ്പോ ഒടനെ വെരും ഒരാറര അക്കെ ആവുമ്പോ വെരും
ഓഹോ ഇനി
പിന്നെ വേറെന്തണ്ടെങ്കിയ വിശേഷം വീട്ടിലെല്ലാർക്കും സുഖവാണോ അല്ല നിങ്ങളടെ അവിടെ എന്തോ ഏ അപ്പർത്തെന്തോ പന്നി എറങ്ങിന്നൊക്കെ കേട്ടല്ലോ അതൊക്കെ എന്താണ്
പന്നി അത് ഇവിടെ പന്നി ഇവിടെ പന്നി ഉള്ള പ്രദേശം കാടല്ലേ
ആഹ ഇവിടെ ഇറങ്ങിയായിന്ന് ഇവിടെ അപ്പുറത്തരു കാട്ടിലെങ്ങാണ്ട് പുലി ഇറങ്ങിന്നൊക്കെ പറയുന്ന കേട്ട നമ്മൾ കാര്യം കണ്ടിട്ടൊന്നുമല്ല പക്ഷെ അവിടുത്തെ നാട്ടുകാരൊക്കെ ആരൊക്കെ കണ്ടന്നോ അപ്പോ അതിനെ പിടിക്കാൻ വേണ്ടി ഫോറസ്റ്റിൽ കേസ് കൊടുത്തിട്ടുണ്ട വന്നോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു പുലി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊത് നാ വീട്ടില് ഫുള്ള് ശല്യ പേടി കാരണം ഒന്നും ആർക്കും പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ അതാണ് ഏ ഇവിടെ ഉള്ളതൊന്നും പുറത്തോട്ട് ഇറങ്ങത്തില്ല എല്ലാം ഫോണി തന്നാണ് ഒരെണ്ണം ഉള്ളത് ഫുൾ ടൈം ഫോൺണില് വേറെന്നുള്ളത് വന്നാ ഫുൾ ടൈം ഫോണില് വേറൊന്നത് ഫോൺ കൊടുക്കാത്തത് കൊണ്ട് ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ചെലച്ച് നടന്നോളു
ഓ ഓ എനിക്കാണേ രണ്ടുസായിട്ടെങ്ങ് ചോമയാ
അയ്യോ വല്ല പനിയാണോന്ന് നോക്ക് ഇപ്പൊ മറ്റേ ഷിഖലേ നിപ്പ യുളെ
ഏയ് ശിഖല്ലേ ശിഖല്ലേ നിപ്പേ പഞ്ചഞ്ച കാരണം നമ്മുടെ പരിസരത്ത് നമ്മൾ അടുത്തുള്ളർക്കൊന്നും ഇല്ല പത്തനംതിട്ട ജില്ലയിലെ സ്ഥിരീകരിക്ക
അല്ലാന്ന് ഇത് ആർക്കും വരണ്ടാ ആദ്യാ ഒരാൾക്ക് വന്നിട്ട് പിന്നെ ങ്ങ് പടരുന്ന സാധനല്ലേ
അങ്ങനെയല്ല അത് വരുന്നേ അത് ഒരാളിൽ നിന്ന് പടര്കയാണ് അതായത് രോഗബാധിസ്ഥായ ആളു ആയിട്ട് എങ്ങനെലും ചെറിയ ബന്ധം ഉണ്ടേ പോലും ഇത് പടരും അങ്ങനാ അല്ലാതെ ഒരു ജില്ലയിൽ പെട്ടെന്ന് പൊട്ടിമുളക്കുന്ന സാധനല്ല ഇത്
ഓ
ഈ ഒള്ള ജില്ലയിലേട്ട് നമ്മള് പോവാണെന്ന് വിചാരിച്ച ആ ജില്ലേ അഹ ആ ആള് ചെലപ്പോ നമ്മള് ഇപ്പം നിക്ക്‌ണോട്ത്ത് ചെലപ്പോ ആ ആള് നിന്നതായിരികാം അങ്ങനെക്കെ പറയുന്നേ
ആ അതെ ല്ലേ
ആ
ആ നമ്മളവിടെന്നും ആർക്കും ഇല്ലാത്തോണ്ട് നമ്മു ഡീറ്റെയിലായിട്ട് ഒന്നും അറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്
ഉം ഇപ്പ ഇനിപ്പം പിള്ളേർക്കൊക്കെ ഫുഡ്‌ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ചത്തുകിടക്കുമല്ലോ
ഊ സത്യം വേൾഡ് കപ്പല്ലേ മെസ്സി ആട്രിക്ക്‌ ഒക്കെ അടി റ്റൂ ന്ന് പറയണ കേട്ട് ഇവടെ ഒറെണ്ണം ഉണ്ട് ഇവടെ ഇവിട്ത്തെ മൂത്തത്ണ്ട് ഇരുവത്തി നാല് മണിക്കൂറും അയിനകത്ത ഒരു ഫോണുണ്ടെങ്കിൽ അനി ഒരു ദിവസം രണ്ടുമൂന്ന് മാച്ച് ഒക്കെ കാണത്തില്ലേ കുത്തിയിര്ന്നങ്ങ് കാണൂ എന്നിട്ട് സ്കോറ് പ്രൊഡിക്ഷൻ ചെയ്യുക ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ പണി
ഓ ഓ ഈ ഈ മ്യൂസിയഒക്കെന്ന് പറഞ്ഞാ എന്തോ പുള്ളിക്കാരൻ ഇന്ന കഴിഞ്ഞ കളിയിൽ തന്നെ ഇരുന്നിട്ട് ബൂട്ട്ട്ടാണ് കാലിൽ ചൗട്ടി എന്നിട്ട് റഫറി ഒന്നും പറയാതെ മിണ്ടാതെ കേറിപ്പോയി വെറാണെങ്കിൽ റൊണാൾഡോ ടീം മായിട്ട് ടീമുമായിട്ട് കളിച്ചിട്ട് ബു സ്വന്തം ടീമേറ്റിന് ബോള് പോലും കൊടുക്കൂല, പുള്ളി എത്രവട്ടം പന്തിന് എരക്കുവായിരുന്നു. അയ്യോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കട ട്ടോ
അത് മെസ്സി യല്ലല്ലോ? ഇവടെ ഒരുത്തി പറയു ന്നത് കേട്ടാൽ റൊണാൾഡോയുടെ കാര്യമാണെന്ന്, ആ
പുള്ളി എറെ. എനക്ക ആയിരുന്നു, ആഹ നെയ നെയ്മർ നെയ്മറിന പറയുന്നുണ്ട് നെയ്മറി ആദ്യ കളിയില് പക്കേറ്റ് പോയെന്നോ, അടുത്ത കളി കളിക്കാൻ വരുമെന്നോ ഒക്കെ പറയുന്നു.
ആഹ് ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിയത്തില്ല എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരൊന്നുല്ല.
ഓഹോ പിന്നെ എന്തുവാാണ് ഇന്റ്രസ്റ്റ് ഉള്ള?
നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല വീട്ടില് പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കാ, അവരെ പഠിക്കാൻ വീടുക, അത്രയൊക്കെ ഉള്ളു.
ഓ എന്നാ ശെരി എന്നാലേ ഇടി നമ്മൾ തമ്മിൽ അറിയാന്നുള്ള രീതിയിൽ സം സാരിക്കല്ല, ഇല്ല കട്ടാ ഇല്ല ഡിസ്കണക്റ്റ് ആയി ഞാനവിടെ ഡിസ്കണക്റ്റ് എടി നീ കട്ടാക്കാന ഇല്ല അങ്ങനില്ല നമ്മ